അതെ എന്താ പണി
എന്താ ഒന്നുല്ല പ്പൊ വൈന്നാരാവാനായിലെ വേ ചായൊക്കെണ്ടാക്കാൻ പോണം എന്താ അനക്ക് എന്താ പണി കിടക്കാണോ
അല്ല ഞാൻ കിടക്കല്ല ഞാനേ ഞാന് മറ്റ് ഞങ്ങള് കേ ഞങ്ങള് മക്കളും ഞങ്ങള് ഒരുമിച്ച്
ഹലോ
ച്ച കടക്ക ആറൂമിന് ഓ റൂമുണ്ടല്ലോ നീ കണ്ടിട്ടില്ലേ അപ്പൊ ആറൂമില് ഞാന് കട്ടിലൊക്കെ മാറ്റിട്ട് ബെഡൊക്കെ ഒന്ന് മാ റ്റി ആഹ് സെറ്റയ്തപ്പോ മറ്റേനല്ല ഇൻട്രസ്റ്റ് വിരിയൊക്കെ മക്കക്ക് ഭയങ്കര ഇഷ്ടം ഇവിട ആരും കെട കാറില്ല കെടക്കല് അപ്പൊ മക്കള് പറഞ്ഞു ആഹ് അവര് ഒരു പിങ്ക് ടെഡീബീറോക്കെ കൊണ്ടെന്ന് വെച്ചാണ്ട് പറഞ്ഞു ഉം ഞങ്ങള് ഇനി മുതൽ ഇവിടെ കെടന്നോളാന്ന്പറഞ്ഞു
ആഹ് ആഹ് ആമക്കള് ഏകദേശം ഒരു ഏജായല്ലോ അപ്പോ മാറ്റി കെട
ഒരു സമയം കഴിഞ്ഞാ മാറ്റി കെടത്തണം അപ്പൊ അവരോട് ഞാൻ പറ പേ രാത്രി ഇവിടെ കെടന്നോണ്ടു അപ്പൊ ഞാൻ ഇക്കാനോട് പറയേരുന്നേ തേച്ച് ഞമ്മക്ക് അവര് ഒറങ്ങ്ണ് വെരെ രണ്ട് രണ്ട് മൂന്നീസം അമ്മളിപ്പോ പാല് കുടിയൊക്കെ അങ്ങനെന്നെണല്ലോ രണ്ട് മൂന്നിസം നമ്മക്ക് അവര് ഒറ്ങ്ങ്ണെ വെരെ ഇവിടെങ്ങനെ
ആഹ് ആഹ്
ഇ ഇരിക്ക നമ്മക്ക് അങ്ങനെ അപ്പൊക്ക് ഓല് ഒർങ്ങീട്ട് പിന്നെ നമ്മക്ക് പോയി കെട്
ആഹ് പിന്നെ രാത്രി മൂത്ര ഒഴിക്കാനോന്നും എണീക്കല് ഇണ്ടാവില്ല ല്ലെ
ഇല്ല ഇല്ല ഓര് രാവിലെ പിന്നെ എണിക്കലോള്ളൂ ആഹ് അത്യാവശ്യം ആയതാണ് അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താ അറിയോ ഇനിപ്പം ഒരു വാവയും കൂടി ഒക്കെ വരുമ്പോ അമ്മക്ക് ഒക്ക പാടെ കഞ്ചസ്റ്റഡും ആണ് ഒരു നെലത്ത കടക്കാറ് സത്യം പർഞ്ഞാ പക്ഷെ എന്നാലും ആഹ് തന്നെ ഒരു നമ്മള് സ്വന്തയിട്ട് ഒരു ഒരു പക്കോതെക്കെ വെരു ആയിരിക്കും ചെൽപ്പം അമ്മള് ഒരുമി ഒറ്റ പിന്നെ അവര് രണ്ടാളും ഇണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പഴേ ഞാനിങ്ങനെ വിചാരിക്കും മാറ്റിക്കിടത്ത്ന്നത് കണ്ടിട്ടുണ്ട്
ആഹ് ചെറിയ കുട്ടികളാവുമ്പയേ ഏകദേശം ഒര് മൂന്നര നാല് വയസ്സാകുമ്പഴേ മാറ്റി കിടത്താറുണ്ട് അധികാളുകളും
ആഹ് അത് കിടത്ത്ണത് കാണാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും അതാ അവര് കോർച്ചെരം കഥയൊക്കെ ഇപ്പ സ്റ്റോറിക്കെ പറഞ് കൊടുത്ത് എന്താ പറയാ അവര് ഒർ
ആഹ് അവര് ഒർങ്ങോളും അവിടെ കെടക്കും എന്നിട്ടൊക്കൊ ആയിരിക്കും ആഹ്
തനിയെ കെടക്കും കോർ
ആഹ് പക്ഷെ അത് സന്തോഷള്ള കാര്യയിരിക്കും അത് നമ്മളിപ്പോ അധിക കാര്യങ്ങളും ക്കളെ അങ്ങനെ പഠിപ്പിക്കണല്ലോ എല്ലാം അവര് സ്വന്തയിട്ട് ചെയ്യുന്ന രീതിയിലോട്ട്
ആഹ് ആഹ് ചെയ്യണം അവര് അമ്മക്ക് നമ്മൾ
ഇപ്പ ഞാൻ പറയാട്ടോ അഹ് ആഹ് പറയൂ
അല്ല ഇവര് ഭയങ്കരയിട്ട് എല്ലാ കാര്യത്തിലും നോർമലൈസ് ചെയ്യുന്ന മക്കളാണ് കാരണം എനിക്കങ്ങനെ തോന്നലുണ്ട്ട്ടോ അങ്ങനെ എല്ലാ മക്കളെയും എല്ലാമും ക്കളും ഓരോ ഓരോ പോലെള്ള മക്കളായിരിക്കും പക്ഷെ ഇവര് ആഹ് അപ്പ ഞ ഇവ ഇവടെന്ന് പറിമ്പോ അവര് രാവിലെ എണീറ്റാ ഞാൻ അവരോട് അവരെ ബെഡ് ക്കെ സെറ്റയ്ത് ഇപ്പ ഞ ഞങ്ങളെ രണ്ട് റൂമ്ത്തെ ബെഡ്ഡയാലും തെറ്റ് യ്ത് ഞാന് ചെല്പം അലക്കിയതൊക്കെ ഇവടെ കോ
ആഹ് ഹലോ
കൊണ്ടുവന്ന്ടും ഓരോര്ത്തർക്കും ഓരോ അങ്ങനെ ഓരോ കേക്കുന്നില്ലേ,?
ആഹ് എടക്കൊന്ന് ബ്രേക്കായി പർണോ
അപ്പൊ ആഹ് എന്താ പറയാ അപ്പം അങ്ങനെ അങ്ങനെ അവ ഇവരെന്നെ എല്ലതും ചെയ്യാറ്ണ്ട് ഞാനിപ്പോ ഇന്നൊക്കെ അവരെന്നെണ് ചെയ്തത് അലക്കിയത് ഫുള്ള് അവര്തായാലും എന്റെ ഡ്രസ്സ ആയാലും അവരെന്നെണ് മടക്കി വെച്ചത് ഹസ്ബന്റ്ന്റോക്കെ അ
ട്ടോ അങ്ങനെക്കെ തന്നെണ് മക്കള് ശീലായി വര്ണ്ടത്
ആഹ് അപ്പ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു അപ്പം ഇതുമ്മാടെ ശീലയ ചെൽപ്പോ ഒന്നുകൂടെ ഇനിപ്പം ഞാന് ഞാന് പാത്രം രാത്രി ഫുള്ള് കിച്ചണ് ഫുള്ള് ക്ലീനാക്കുമ്പോ ഞാന് പാത്രം മോറുമ്പോ അവര് എന്താ പറ മോൻ വന്നു മോനാണ് കോർച്ചും കൂടെ ട്ടോ ഉഷാറ്
ആഹ് ആഹ് ആഹ്
ഫുള്ള് പാത്രങ്ങളൊക്കെ ആഹ് ഒരു റെക്കിന്റെ എടെക്ക് ഇട്ട് കാരണം എനിക്കത് കുമ്പ് ഇടണം കാരണം കബോർഡ കബോർഡ്സ് ഞാൻ കുനിയണം പ്പൊ അവന് വെള്ളക്കെ ഊർത്തി എല്ലതും ഊത്ത് ഊത്ത് ഓന് അതൊര് അത് അയ്ല്ങ്ങനെ വെക്ക്
തീല് വെച്ച് തെരു ആയിരിക്കും
ഞാന് ഇന്നോട് ചോയ്ക്കും അപ്പ ഞാൻ പറയും വേണ്ട വേണ്ട പറയും ഞാന് അവിടെ ഓന് ഒരു സ്റ്റുളോ പലയൊക്കെ പാത്രക്കെ മോറും നമുക്ക് വെയ്യാതെ ന്തായാലും അങ്ങനെക്കെ ചെയ്ത് തേരും അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും
സഹായ ബുദ്ധി ഇണ്ടായാല് ആ ഒരു ചിന്ത വന്നാൽ അവര് താന്നെ താനെ സഹായിക്കുവല്ലോ
ആഹ് അതെ അതെ അത് എനിക്ക് തോന്നണു ഇവരുടെ ഏഹ് ഹസ്ബൻഡിന്റെ അനിയന് അങ്ങനെ തന്നെയായിരുന്നുട്ടോ
ആഹ് ആഹ് ഹസ്ബൻ്റ് എങ്ങനെയാണ്?
ഹസ്ബൻഡ് ആഹ് അങ്ങനെ നമ്മള് അത്യാവശ്യ ആയിക്കൊള്ളൂ അല്ലാതെ അങ്ങനെ ഇപ്പൊ ഇനിക്ക് ഞാനിപ്പോ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഇപ്പ തേങ്ങ പൊളിച്ചു തരും പൊത് ച്ചെരും അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യും പാത്രം മോറാനും തൊടക്കാനൊന്നും അറിയില്ല ആഹ് അങ്ങനെ മിറ്റവും മുറ്റ് അടിച്ചു വാരി തരും അങ്ങനെയൊക്കെ ചെയ്തു തരും പിന്നെ മിഷീന്ള്ളത് ഇള്ളത് അലക്കാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്തു തരൂട്ടോ ആൾക്ക് കഴിയണ പോലത്തെ പ സൗ ഇതൊക്കെ ചെയ്തു തരും. ഹലോ
നമ്മക്കിപ്പ ചെറിയ സഹായങ്ങളായാലെ നമ്മള് ആഹ് ബുദ്ധിമുട്ടിനിക്കുന്ന നേര
അതെ അതെ ബുദ്ധിമുട്ടി നിക്കണ സമയത്ത് നമ്മക്ക് എ ഏ ഈ ചി
എനിയിപ്പ ചെറി എന്ത് ചെറിയ സഹായം നമ്മള് മ മറക്കൂല്ലല്ലോ? പ്രത്യേകിച്ച് ഈ പ്രെഗ്നന്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ എന്തെങ്കിലും രീതില് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അത് ഒരിക്കലും മറക്കൂല അതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും മറക്കൂല
അത് മറക്കൂല എപ് അതെഅതെ അപ്പൊ ഞാനിങ്ങനെ അവര് തറവാട്ടിലേക്ക് പോയപ്പോ അവരെ ആ ടെഡി ബിയറ് ഞാനിപ്പ ആ റൂ അപ്പൊ ആഹ് ടെഡി ബിയറിങ്ങനെ എൻ്റെ മടി വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കായ്രുന്നു
ആഹ് ആഹ് വേറെരാളെ വെ യിറ്റ് ചെയ്തോണ്ടിരിക്കുവാണല്ലോ ല്ലേ ഒരാളും കൂടെ ജീവിതത്തിലേക്ക് വരാൻ നിക്കാണ്
ഇൻഷാഅള്ളാ
ഇൻഷാഅള്ളാ ഒക്കെ നല്ല രീതിയില് ആകട്ടെ
ഇപ്പൊ എന്താ സ്കാനിങ്ങ് ഒക്കെ കഴിഞ്ഞോ ഏഴാം മാസം ആയിറ്റ്ണ്ടോ?
ഏഴാം മാസം ഇല്ല മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാ ഏഴാം മാസം ആവും
ആഹ് ആഹ് പിന്നെ
സ്കാനിങ് ഇണ്ടാവും ഇപ്പം പണ്ടത്തെ പോലെയല്ല ആഹ് പണ്ടൊക്കെ ഇനിക്ക് തോന്ന് ഒരു മൂന്ന് സ്കാനിങ് ഒക്കെ ഉള്ളായിരുന്നു തോന്ന്
ആഹ് ആഹ് ഇപ്പൊ കൊറെ സ്കാനിങ്ങുകൾ വരുന്നുണ്ട് സ്കാനിങ് ആയിട്ടും ഹോസ്പിറ്റൽ ചെലവ് ക്ക് നല്ല രീതീല് ഓരോ കാണിക്കാൻ പോവലിനും നല്ല രീതീല് പൈസ നമ്മക്ക് ചെലവാവ്ന്നുണ്ട്
അതെ അതെ ഭയങ്കര ചെലവാണ് ഇപ്പൊ ഡബിൾ മാർക്കറൊക്കെ ഉണ്ട് മെ ഡബിൾ മാർക്കർ എനിക്ക് തോന്നുണു ഞാൻ ആദ്യത്തെ രണ്ട് ഡെലിവറിക്കും എനിക്കത് എടുത്തിട്ടില്ല
ആഹ് ആഹ്
ഇണ്ട് നമ്മക്ക് ഞമ്മക്കെന്നെ നമ്മക്ക് മുൻകൂട്ടി തന്നെ കുട്ടികളുടെ ഓട്
ഇപ് ആഹ് ആഹ് ഇപ്പ മനസ്സിലായി ഞനിതക വൈകലങ്ങൾ തിരിച്ചറി അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ നമ്മളൊന്ന് പ്രഗ്നന്റ് ആവാ നമുക്കൊരു കുട്ടിയെ നമ്മള് നമ്മടെ ജീവിതത്തില് കൊണ്ടുവരുന്നുണ്ടെങ്കില് നമ്മള് ആദ്യം ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം നമ്മളത് അദ്യേ പ്രതീ ച്ച് നിക്കണം ഇത്ര ഇത്ര ചെലവ് വരും അത് കൊറച്ച് നമ്മള് ഇണ്ടാക്കി വെച്ചിട്ടെ പറ്റോള്ളു കാരണം ആ ആത്രയും ചെലവാണ് ഇനി ഹോസ്പിറ്റൽ ആയാലും ഒരു കുഞ്ഞുണ്ടായാലും കാരണം ഇപ്പൊ പണ്ടത് ത്തെപോലെയല്ലല്ലോ എല്ലാം എല്ലാ കുട്ടികൾക്ക് ക്കും വേണന്നാണ് പണ്ട് എന്താന്ന് വെച്ചാല് പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു വലിയ കുട്ടിന്റെ ബാഗ് ചെറിയ കുട്ടി കുട്ടി അ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയില്ള്ള കുട്ടി അതൊന്നും ഇപ്പ വയ്യല്ലോ എല്ലാർക്കും പുതിയത് പുതിയത് തന്നെ വാങ്ങാ അത് അവരെ പറഞ്ഞിട്ടും കാര്യല്ല എല്ലാവരും അങ്ങനെയാണ് അപ്പൊ പിന്നെ ആ കുട്ടികളായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യൂലല്ലോ?
പ്പൊ അമ്മളെ വീട്ട്ലൊക്കെ നമ്മുക്കിപ്പം എനിക്കൊക്കെ സിസ്റ്റേഴ്സ് ഉള്ളോണ്ട് ഓര് വരും പക്ഷെ ഇൻക്യാ അത് വന്നിട്ടില്ല പക്ഷെ നമ്മള് മൂ ത്തോലൊക്കങ്ങനെ ഓരെ ബ ബുദ്ധിമു
ആ അത് അതെങ്ങനെന്ന് വെച്ചാല് ഫസ്റ്റിലിള്ളര് മൂന്ന മൂന്നാല് പേര് ക്കെവരും കാര്ണം ലാസ്റ്റില് ഇപ്പൊ ലാസ്റ്റില് കുട്ട്യല്ലേ അതിന്റെ അടിയിലോട്ട് കുട്ടി ഇല്യല്ലോ അതാണത് നടുക്കയിള്ള കുട്ടികൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് വര
അതെ എന്തായാലും എന്താ മക്കളെ പോറ്റാന്ന് മക്കളെ മക്കളെ നമ്മള് എന്താ പറയാ താക്കുമ്പോ മ്മള് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിരിക്കും
അതെ അതെ നമ്മളവരെ വെറുതെ അങ്ങോട്ട് ഭൂമിയിലോട്ട് കൊണ്ടുവന്നി ട്ട് കാര്യല്ല നമ്മോടങ്ങനെ നോക്കാനും കൂടെ കഴിയണം
ആ ബുദ്ധിമുട്ടായി ഇപ്പൊക്കെ പർഞ്ഞാ പോസ്റ്റിക കെ കെയർ പ്രസവരക്ഷാ കേന്ദ്രത്തില് അല്ലെങ്കി വീട്ട്ലാളെ വെ
ഇപ്പൊരാളെ വെക്കണെങ്കില് ജസ്‌റ്റൊരു എല്ലാ പണികളും അവരെടുക്കൂല ഒരു നാല്പത് ദിവസത്തിനൊരാളെ കിട്ടണെങ്കി അറുവത്തെട്ട് രൂപ അങ്ങനെയൊക്കെ പറയുന്നകേട്ട് അൻപത്തെട്ട് രൂപ ആ ആറൈറ്റൊക്കെ വെരുന്നുണ്ട് അതൊക്കെ വെച്ച് നമുക്കിപ്പോ അത്രയും നമ്മള് ഫിനാൻഷ്യലി നമ്മളും അത്രയും ഒരുങ്ങിയിരുന്നിട്ടൊക്കെ അതിനൊക്കെ പറ്റുള്ളൂ
അതെ അതെ പിന്നെന്ന് പർഞ്ഞാ മ ക്ക് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ നാപ് പാന്റീസായ്ക്കോട്ടെ നെസ്ലീൻ അങ്ങനെ കൊറേ കൊറേ അധികം സാധനങ്ങൾ ഇപ്പ ഞാൻ തന്നെ കൊറേ അധികം കാർട്ടിലിട്ട് വെച്ചിട്ട്ണ്ട്
ആ ആ നമുക്കൊരു ആ ഗ്രഹാണത് വേണം അത് വാങ്ങണം ആഒര് ആര് ആഒര് തോട് നമുക്ക് വെരുവല്ലോ ആര് ചിന്തയിലൂടെര്ക്കും നമ്മളും
ഇപ്പൊ നമ്മള് ആദ്യത്തേനും ആദ്യത്തെ ഡെലിവറി ഡെലിവറികൾക്കൊന്നും നമ്മള് അങ്ങനെ കൊണ്ടു പോയിട്ട്
ഇല്ല ഞാൻ ഇൻക്കന്നെ ഓർമ്മണ്ട് എന്ത് രണ്ടാമത്തെ മോളേണ് ഞാനത്രയൂംആഗ്രഹിച്ചിട്ടൊരു ആ നമ്മളെ ഇതെന്താ കുട്ട് ട്ടിനെ വാങ്ങുന്ന എന്തായ്ന് പറ്‌യ ട്ടവ്വലോ?
ആ ആ ആ റെസീവിംഗ് ട്ടവ്വൽ റെസീ ഉം
യെ ആരും കാണിക്കാ നമുക്ക് പെടിയ കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ബര ഭയങ്കര പ്രശ്നാണ് കുട്ടിയെ കിട്ടണേന് മുന്നെ വാങ്ങ അങ്ങെൻ ൻത്തെക്കൊരു ചിന്തയായിരുന്നല്ലോ അന്ന് ആ പക്ഷെ ഇപ്പൊ ന്ത് നല്ല മാറ്റണ്ടെ എല്ലാവരും മുന്നേ വാങ്ങി വെക്കാണ് അതുകൊണ്ടാനേരം പോയ് അതിന് ഓടണ്ട
അതെ അതെ ഇപ്പ ആ കൊറോണയുടെ സമയത്തെയ് ആ മുഴുവൻ അമ്മള് മു മക്ക് അലക്കി ഇസ്തിരിയിട്ട് ഒക്കെ കൊണ്ടുവരെണ്ട്യൊരു അവസ്ത്ത വന്നിരുന്നല്ലോ അപ്പൊ ആ സമയം തൊട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ണ്ട് അപ്പൊ ഞാനിപ്പോ ആ ആയ സമയത്ത് ഞാന് പർഞ്ഞു ഉമ്മാനോട് പർഞ്ഞു ഞാന് കൊർച്ച് സാനങ്ങൾ ഞാൻ വാങ്ങും കാരണം എന്താച്ചാ ഇവര് ഹോസ്പിറ്റലിൽന്ന് സാധനങ്ങൾ വാങ്ങാം പോകുമ്പോ ആ ഒരു ക്വാണ്ടിറ്റിണ്ടാവൂല അവരെ പർഞ്ഞിട്ട് കാര്യല്ല അവ്ടെ
ആ ഓരോ ആ ഓര് അതെ അത് പോലെ അവ്ടെ ലാഭം നോക്ക ചെറിയ മക്കക്കാവുമ്പോ അത്രയും നല്ല സാധനം വാണല്ലോ അതില് ലാഭം നോക്ക ഏറ്റവും കൊറഞ്ഞ റേറ്റിന് നോക്ക അല്ലാതെ ക്ലോത്ത് നോക് ക്കെ നല്ല സാധനാണ് അത് നോക്കാതെണ്ടല്ലോരെടുക്കല്
ളിറ്റി അവിടെ ക്വാളിറ്റി ണ്ടാവില്ല പക്ഷെ നല്ല വെലണ്ടാവും മാൾ ഹോസ്പിറ്റൽന്റെട്ത്ത്ള്ളെ ഭയങ്കര റേറ്റ് ആണല്ലോ പക്ഷെ നമ്മളെന്തും നമുക്കെപ്പഴും നല്ലത് നമ്മള് നല്ല ഇഷ്ട്ടപ്പെ പിന്നെ നമുക്ക്റിയുമ്പോ ഉമ്മ് ഉമ്മമാർക്ക് കൂടെ എന്താപറ്യ മക്കള കാര്യത്തിൽ ഒന്നും പാടെ കൺസേൾട്ടായ്രിക്കും അപ്പൊ ആ
കാരണം നമ്മളിഷ്ടപ്പെടുന്നതായാലേ അത് അതെ നമുക്ക് അവര്ക്ക് ഉപയോഗിക്കാൻ തോന്നുള്ളൂ അല്ലാതെപ്പോ ഇനിയിപ്പോ എത്ര റേറ്റ് ആയിട്ടും കാര്യല്ല നമു നമുക്കിഷ്ടപ്പെട്ടിട്ടില്ലെങ്കി നമ്മളതോ നമുക്കൊരു മടുപ്പാവും.
അടുത്തും അപ്പൊ ഞാനും ഇങ്ങനെ ചോദിക്കും എന്താ കളർ അല്ലെങ്കിൽ അ നമുക്ക് കുട്ടികൾ എന്ന് പറയുമ്പോ നമുക്ക്ൊ ഒരു പിങ്ക് ബ്ലൂ ഒരു ലൈറ്റ് കളർ വൈറ്റ് ചെയ അങ്ങനൊക്കെമ്മ അതേമാതിരി സോഫ്റ്റ് കൊറ അങ്ങനെ ഉണ്ടാവല്ലോ ഇപ്പം ഫുൾ ലോ
അവിട നിിക്കട്ടടാ ഞാൻ വിളിക്കട്ടോ ഞൻ മോളും കരയുണ്ട് ശരി ഇ കട്ട